ഹലോ
ആഹ് കേൾക്കാണ്ട് കേൾക്കാണ്ട് പറയൂ
ആഹ് എവിടെ
എന്താ വെറുതെ വീട്ടിലിരിക്കണ
ഉം ഞാനപ്പങ്ങനെ പൊറത്ത പുറത്തൊക്കെ ഇറങ്ങാൻക്കപ്പോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടേ
ആഹ്
ഉം ഇപ്പൊ മഴയുടെ ഒരു കാലാവസ്ഥയാണല്ലോ പോ ഉണ്ടേ ഇപ്പൊ ഇപ്പ എ ഡി സൈഡ് നല്ല മഴ ഉണ്ട്
ഏഹ് എന്നാവിടെ തീരമഴല്ലട്ടോ
ആഹ് ആഹ് ആ
അപ്പൊ നിങ്ങള് കേരളത്തിലന്നെല്ലേ
എപ്പാ വരികാ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പ്പ ഞമ്മൾ ഇവിടെ നിക്കുമ്പോ ഇവിടെ പെയ്യന്നേ ചിലപ്പോ അപ്പുറത്ത് പെയ്യുണ്ടാവ അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളൊക്കെ നമ്മക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്
ഉം ഇന്നാണ് ഈ കേരളത്തിന്റെ ഒരു കാലാവസ്ഥകെ മാറിയിട്ടാണ് ല്ലെ
അതെ അതെ അതെ അതെ
ഉം
മുക്കനസാരി ഇപ്പോ ഞാൻപ്പോ ഈ പറഞ്ഞ മാരി ഇവിടേക്കെങ്കിലും പുറത്ത്റങ്ങാന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടീസായിട്ട് ഞാൻ പറഞ്ഞില്ലേ മഴയാണ് ഏഹ് കൂടുതലട്ടും എവിടെയും ഇറങ്ങാനോ കാര്യങ്ങളൊക്കെ പറ്റണില്ല പ്പൊ ഇപ്പൊവിടെലും കളിക്കാൻ പോവുകവാണുണ്ടെങ്കിലും ഒക്കെ ഈ പറഞ്ഞ മാരി മഴപ്പോ ഇന്ന് വൈകുന്നേരങ്ങള് കളിക്കാം ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോളും ഒക്കെ മഴ ചെറിയ മഴ ചാറിക്കൊണ്ടന്നെയെന്നു
കേരളത്തിന്റെ സ്വഭാവം എന്താച്ചാലേ കേരളത്തില് ശെരിക്കും പൊതുവെ എന്താണ് ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥ അതായത് ഒരു ചൂടുള്ള ഉഷ്ണമേഖല എന്നൊക്കെ പറയും അല്ലെ അതായത് ഒരു വർ ൻ മുഴുവനും താരതമ്യേനെ ചൂടും അല്ലെങ്കിൽ ഒരു ഈർപ്പൊക്കെ ഒരു ന്ന് ട്ട് ള്ളൊരു കാലാവസ്ഥണ്
അതെ അതെ പ്പ ഈ പറഞ്ഞമാരി വേനലി ക്കെ നല്ല അത്യാവശ്യം കൊഴപ്പതൊരു മഴ പെയ്തിരുന്നു ഏഹ് ആ ഒരു ചൂടിനെ മാ മാ മാറി കടക്കാൻ വാണ്ടീറ്റ് ആ ഒരാശ്വാസയിരുന്നു കാരണം അത്രയും ചൂടായിരുന്നു ആ ടൈമിലൊക്കെ ഏ പുറത്ത്റങ്ങാൻ പറ്റാത്ത കഴിയാൻ പറ്റാത്ത ഒരു ചൂട് വെരെ വന്നു പിന്നീട് പെട്ടെന്ന് മഴയ്യാലോടത്തി അപ്പൊ പിന്നെ ആശ്വാസായി നമക്ക് ഏഹ് വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കെണറിലെ വെള്ളം വറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ടും കുറേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു വെയിലാവുന്നുണ്ടെൽ പിന്നെ എന്താറിയോ നല്ല വെയിലാക്കാരം നമ്മള് പറയാൻ പറ്റില്ല കാരണം പുറത്തേക്ക് പോലെ നമുക്കൊരു അങ്ങാടി കൂടുതലായിട്ട് അറിയാൻ പറ്റ അങ്ങാടിൽ പോയാലേ അറിയുള്ളൂ അതായത് ഈ ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ കാര കൂടുതൽ അതിന്റെ ഹീറ്റ് വര കൂടുതൽ ചൂടറിയാ ഈ അങ്ങാടിയിലൊക്കെ കാരണം ബിൽഡിംഗസിലൊക്കെ ഓരോ പുകവരലും ഹോട്ടൽസിന്റെ ഒക്കെ ഓരോ ഇങ്ങനത്തെ അത്ണ്ടയാതൊണ്ട് കൂടുതൽ ചൂട് അറിയാൻ പറ്റും ഏഹ് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ മാരി ചിലപ്പോ ചൂടൊക്കെണ്ടന്നുണ്ടെങ്കി ചെലപ്പോ വല്ല പാടത്തെ കൂടിക്കെങ്ങന എന്തെലും നടക്കെ അല്ലെങ്കി പുടിച്ചാൻ പോവേ എന്തെലും കയ ചെറിയ മഴയക്കെ ഉണ്ടുന്നുണ്ടെങ്കില് മീൻ പിടിച്ചാനൊക്കെ നമുക്ക് നല്ല സുഖണ് അങ്ങനെ ചൂണ്ടൊക്കെ എടുത്തിട്ട് ആഹ് ചൂണ്ടൊക്കെ എടുത്തിട്ട് കറങ്ങാൻ പോവും
ഹ് ഈ കാലാവസ്ഥന്റെ ഇതെന്ന് വെച്ചാല് അതായത് ഞമ്മള് പല സംഭവങ്ങളും കാലാവസ്ഥനെ ഒന്ന് നിരീക്ഷിച്ചിട്ടയിക്കാരം കാര്യഒന്ന് കൃഷി കൃഷിയൊക്കെ നേരിട്ടിട്ട് ഈ കാലാവസ്ഥനെ സ്വാധീച്ചിട്ടുള്ളരു പരിപാടിയാണ് ല്ലെ മഴേനെ നോക്കി ട്ടോ അല്ലെങ്കിൽ ചൂടിനേ നോക്കിയിട്ടോ
മഴ ഈ പറഞ്ഞമാരി നമുക്ക് ചിലപ്പോ കൃഷി നഷ് നഷ് ഏ നഷ്ടത്തിലും വരാണ്ട ചാൻസ് ണ്ട് ഏ കൂടുതലായിട്ടും മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ ഹ് ആ നമ്മളെ നാ അതെ അതെ അതെ അതെ അതെ പിപാ പർഞമാധിരി മാരിപ്പോ വേൾഡ് കപ്പില് ഫ്രാൻസിന്റെ ഒരു കളിക്ക് ഇതുപോലെ മഴ പെയ്തിട്ടേ കളി നിർത്തി വെക്കേണ്ട അത് എന്തോരു സ സാങ്കേതികമാണ് കൂടുതല് മഴ പെയ്യാൻ നിൽക്കാതെ മഴ പെയ്തിലും കാരണം അങ്ങനെ ഓരോ വിഷയൊക്കെ വന്നിന്നു മഴ പെജ്ജാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കാരം അപ്പോ ഈ ഫ്ലഡ്ണ്ടായ കാരണൊക്കെ വയനാട് ഫ്ലെഡ് ണ്ടായി അതൊക്കെ ഈ പറഞ്ഞ മാരി കൂടുതൽ ആൾ ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കലും എത്ര പേര് മരണപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യലെന്ന് നമ്മളൊക്കെ പോയി ന് അവടെ നമ്മക്ക് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഒരു ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ
കവളപ്പാറ
അതെ അതെ അതെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടണ അതൊക്കെ നമുക്ക് അങ്ങനെ ആയി പോയതൊക്കെ ആഹ് അവിടെ എത്രയോ പേര് എത്രയോ ആൾക്കാരാണോ അന്ന് ഒറ്റ ദിവസം കൊണ്ട് മരണപ്പെട്ടു പോയതൊക്കെയാണ് ഒത്തിരി മഴ മഴ കാരണം ഏഹ്‌ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ മഴ പെജൂപ്പോ ഇങ്ങനെ ബ്ലഡ്‌ വരുന്നില്ലോ കാര്യങ്ങളോ അങ്ങന എന്തെങ്കിലൊക്കെ നമ്മള ഒന്നും എക്സ്പെക്ട് ചെയ്യണില്ല പെട്ടെന്നാണ് പൊട്ടിമോളച്ച് കാര്യങ്ങൾ
ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ തീർന്ന്
അതെ അതെ അതുപോലെ തന്നെ നമ്മള് ഏഹ്‌ ഒരു കർണാടകയില ഒരു മലയാളി ഒരു പുള്ളിക്കാരൻ ലോറിയുടെ ഉള്ളില് പെട്ട് കാണ്ട് മരണപ്പെട്ടുല്ലേ നമ്മ ഒരു ശരൂര ആവിടെ അത അവിടെക്കെ ആയിട്ട് എത്രയോ ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളും ലാസ്റ്റ് പുള്ളിക്കാരന് ആഹ് അതെ അതെ അതെന്നെ പറഞ്ഞ അതുപോലെന്നെ ആ പുള്ളിക്കാരർ എന്തോ ഒരു ഭക്ഷണം കഴിക്കാനോ അവനെന്ത തോവണ്ടി നിർത്തിയതായി തോന്നുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഇത് വന്നത് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ ചൂടാന്നുള്ളെങ്കിലും പൊള്ളലേക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് ഇറങ്ങ കഴിഞ്ഞാൽ ചിലപ്പോൾ അധികവും പൊള്ളലേക്കണ വിഷയൊക്കെ ഉണ്ട് ഏഹ്‌ കുട്ടികളൊക്കെ പറഞ്ഞ മാതിരി പുറത്ത് ഇറക്കിനകിലേ നമ്മള് വെറുതെ പറയണ ആവൂല ആ സമയത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാലൊക്കെ കൂടുതലായിട്ട് ചൂടൊക്കെ വന്ന് കഴിഞ്ഞാാലൊക്കെ
മഴ ന്നുള്ളതേ പല മേഖലകളെയും ബാധിക്കണ്ട് അല്ലെ ടൂറിസം അതുപോലെ തന്നെ മത്സ്യബന്ധനം നല്ല മഴ ഉണ്ടെങ്കി പിന്നെ ഉം മീനുകളൊക്കെ നമുക്ക് വീട്ടിലൊക്ക് മീൻകാരനൊക്കെ വരല് കുറവാ അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ബന്ധനാണ് അവർക്ക് കടലിൽ ഇറങ്ങാൻ പറ്റൂല
അതെ ആഹ്‌ അതെ അതെതെ ശരി എന്ന അതുപോലെ തന്നെ നമുക്ക് പ്രളയം വന്നപ്പോഴൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ടൈമിലൊക്കെ പ്രളയം വന്നപ്പോ ഈ മീ മീന്റെ ആൾക്കാരാണ് ഫിഷിംഗാരാണന്ന് ഇറങ്ങിയത് ബോട്ടൊക്കെ എടുത്തിട്ട് ഓർമ്മ രണ്ടായിരത്തി പതിനെട്ട് മൂവിയിലൊെ ഞമ്മക്ക് കാണിക്കാൻ പറ്റ്ണ്ടല്ലോ ഏഹ് ടോവിനോവിടോക്കെ മൂവി ഉണ്ടല്ലോ അതിലൊക്കെ ഞമ്മള് കൊറെ അറിയാൻ പറ്റുന്ന അതെ അതെ.
പിന്നെ വേറെ വിഷയം ഈ മഴനെ കുറിച്ചിട്ട് മാത്രല്ല ഈ കാലാവസ്ഥത്തിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ അതായത് ഇന്ന് ക്കെയ് പ്രത്യേകിച്ച് ലോകത്തിലെ എല്ലോടുത്തും ഉണ്ടെലും കേരളത്തില് നല്ല വെല്ലുവിളിയ ആയിട്ടാണ് ഈ കാലാവസ് വ്യതിയാനം എന്ന് പറയും അതായത് അമിതായ ചൂട് അല്ലെങ്കി ആ ഒരു സ്വാഭാവികല്ലാത്ത ഒരു മഴ. രണ്ടും ഇപ്പൊ വേനൽകാലത്ത് ആണെങ്കി ചെൽപ്പോ മഴ പെയ്യും. ചിലപ്പോ വർഷകാലത്ത് മഴ പെയ്യാതെ നല്ലാത് ഇണ്ടോ.
ഉണ്ടങ്കിലും ചെ ചെലപ്പോ പ മഴ മാറിയുണ്ട് അല്ലെങ്കിൽ മഴ് വെയിലാണ് ന്ന് ഉണ്ടെങ്കി പെട്ടെന്നണ് മഴ വെജ്ജണെ സാഹചര്യം ഒക്കെ പെട്ടെന്ന് ഉണ്ടാവരുണ്ട്. ഏഹ്‌ ഞമ്മക്ക് ചെലപ്പോ എക്സ്പെക്ടെയ്യാൻ പോലും പറ്റൂല കാരണം മഴ അത്ര ഏഹ് ചിലപ്പോ ഞാൻ പറഞ്ഞേ നേരത്തെ ബസ്സൽന്നെ പറഞ്ഞില്ലേ ഒരുഓടത്ത് മഴ വെച്ചാണ് ചിലപ്പോപ്പറത്ത് വെയിലേക്കരം. അത് കറക്റ്റ് കറക്റ്റ് നമ്മള് ഒരു അതിര് ഇതാക്കിയ മാറിയെക്കാരം. മഴ ഇബടെ പെയ്ജണ്ടെങ്കി അപ്പറത്ത് വെയിലായിട്ടെകാരം കാണിക്കണ്. ഏഹ് കാലാവസ് ത്ത ഒക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ തണുപ്പുക തണുപ്പും അങ്ങനെ തന്നെയാണ് ഏഹ്‌.
ആഹ് ആഹ്.
പ്പീ പറഞ്ഞ മാതിരി ഞങ്ങള് വേൾഡ് കപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുമ്പോ ഇങ്ങനെ തണുപ്പ് തട്ടിട്ടേ ഇങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ ആട്ട് ഇപ്പോ രണ്ട് ദിവസമായിട്ട് റസ്റ്റിലാണ്.
ഉം ആഹ് ആഹ് ശരി.
ചൊമയും ചെറിയ ചൊമയൊക്കെ ഉണ്ട് ചെറിയ ഈ പറഞ്ഞ മായിരി തണുപ്പ് നമുക്ക് ഈ കോട മഞ്ഞൊക്കെ കൂടുതലട്ട് തണുപ്പൊന്നുമല്ല ഈ കോട തട്ടിട്ട് ഒക്കെ. ഏഹ് ഇനിപ്പ അതായത് ഞമ്മക്ക് ഡിസ് സംബറിലൊക്കെ ഈ പറമാതിരി നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കൂട് ഈ പുറം സംസ്ഥാനങ്ങള് അതായത് ഈ ഡെല്ലി അതുപോലെ തന്നെ ആഹ് ഹിമാചൽ പ്രദേശ് ആ സൈഡ് കൂടെയൊക്കെ കൂടുതലായിട്ടും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടന്ന് പറഞ്ഞ് ഇപ്പോളും ഇന്റെ കൂട്ടുകാരൻ അവിടെ ഡെല്ലില് അവിടെ വർക്ക് ചെയ്തുണ്ടാവ ഓനാ രി ഡെല്ലിയിലല്ല ഏറോ ഏകദേശം ഒരു ഡൽഹിയ ഏരിയ നിക്കുന്നടത്തൊക്കെ കൂടുതലായിട്ട് മഞ്ഞ് വീഴച്ച്. ഇപ്പോഴൊക്കെ ചെറുതായിട്ട് ഇണ്ട് ന്ന പറഞ്ഞത്. അപ്പ ഞമ്മളെ അവിടെ കേരളത്തില് കാലാവസ്ഥ വേറെക്കരം അവിടെ പുറത്ത് വേറെ കാലാവസ്ഥയൊക്കരം ഏഹ്.
അതെ ഉം ഇപ്പൊ നമ്മുടെ നാട്ടിലെ
ലൊക്കെ ദുബായിലൊക്കെ ഇപ്പോ ചൂട് തുടങ്ങാന്ന പറഞ്ഞത് കാരണം നമ്മുടെ കാലാവസ്ഥയും കാലാവസ്ഥ ഒന്നായിക്കോണം ഒന്നായിക്കോണന്നില്ല.
ദുബായിന്റെ ഒക്കെ അവസ്ഥ പറയാണെങ്കിലെ അവിടെ ഒരു രണ്ട് മഴ പെയ്ത തന്നെ അവിടെ വെള്ളപ്പൊക്കെക്കാരും അല്ലേ?
അതെ അതെതെ അവിടെ വെള്ളം പുറത്ത്ക്ക് വിടാനുള്ള സംവിധാനം അവിടെ ഇല്ല. ഏഹ് ആ ഒര് ഈ പറമാരീ അടിയി കൂടി കൂടുന്നത് ഈ ഡ്രെനേജ് കൂടി കൂടുന്നത് മറ്റേ ഇതാണ് ഇലക്ട്രിക്കൽ പരിപാടി ഓലത് അടീ കൂടിയാണ് ഭൂമിടെ അടീ കൂടിയാണ് ഇലക്ട്രിക്കൽ പരിപാടിയൊക്കെ അപ്പൊ അത് ഈ പറഞ്ഞ മാരി ഡ്രെയിനേജോ കാര്യങ്ങളോ കൂടുതലായിട്ട് അവിടില്ല ഇൻ്റെ കൂട്ടരൻ്റെ കടയിലൊക്കെ ആണ് ന്ന് ഇണ്ടെങ്കി മഴ പെയ്താ അപ്പൊ വെള്ളം കേറും. അങ്ങനെ വെള്ളം ഒഴിവാക്കാന് അവൾക്ക് പെട്ടെന്നൊരു ഓപ്ഷനില്ല അവിടെ ഏഹ്. അതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതുപോലെ തന്നെ ചൂടാന്ന്ണ്ടെ അയ്മ്പത് ഡിഗ്രി ചൂടും കാര്യങ്ങളൊക്കെയാണ് ഏഹ്. പൊറത്തെറങ്ങാൻ പറ്റ് പക്ഷേ ഈ ഈ നാ നമ്മളെ ഈ കേരളത്തിലെ വെയിലും അതുപോലെ തന്നെ പൊറത് ത്തെ വെയിലും വ്യത്യാസണ്ട്. അവിടെ പെട്ടെന്ന് വിയർക്കൂല. പ നമ്മളെ ഈ നാട്ടില് വന്നാല് പെട്ടെന്ന് വിയർക്കലും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അവിടെ പെട്ടെന്ന് ചൂടുണ്ടാവും പക്ഷേ വിയർപ്പ് കാര്യ നിങ്ങള് അങ്ങനെ കൂടുതലായിട്ട് പെട്ടെന്ന് വരാനുള്ള സാധ്യത ഇല്ലാല്ലെ ദുബായിലേ
ആഹ് ആഹ് ആഹ്. ദുബായ് ടെ വേ വേറെ വിഷയം എന്താച്ചാല് അവിടെ ഈ വെള്ളപ്പൊക്ക തടയാന് അവിടെ ഈ മരങ്ങളുടെ ഒക്കെ അത് കുറവാണ് മരുഭൂമി വേണ്ടതന്നെ മരങ്ങളൊക്കെ ഒന്ന് നട്ടു പിടിപ്പിച്ചിരുന്നെങ്കില് കൊറച്ചൊക്കെ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ തടയിടാൻ
മരങ്ങള് നടണ മാരി അവിടെ നടാനും പറ്റില്ല. ഈ മണലായോണ്ട് കൂടുതലു അങ്ങനെ മരം ന അവടിപ്പ അവിടെ ഈ പറഞ്ഞമാതിരി ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലിള്ളെ. ഏഹ്. അത് പറഞ്ഞ മാതിരി എല്ലാടത്തും നമ്മളീ കവുങ്ങും തെങ്ങും വെക്കണമാതിരി നമ്മ അങ്ങനെ കൂടുതായിട്ട് വെക്കാനും പറ്റൂല്ല.
ആഹ് പിന്നെ ചെല സ്ഥലങ്ങള്ണ്ട്. സലാല എന്നൊക്കെ പറയും. കേരളം പോലുള്ള അതേ കേരളം പോലുള്ള അതേ സ്ഥലം.
തരാണ്. അതെ അതെ അതെ. പച്ചപ്പുള്ള ഒരു കുറേ ഏരിയാസ് അവിടെ ഉണ്ട്. ഏഹ്. അതാ ഞാൻ പറഞ്ഞെ കാ ഇഹ് അമ്മക്കോരോ സ്ഥലത്ത് കൂടി ഓരോ ചെ അപ്പൊ ഈ ഇന്ത്യയി തന്നെ മരുഭൂമിയൊക്കെ നമ്മളെ രാജസ്ഥാനിലൊക്കെ മരുഭൂമിയുള്ള സ്ഥലങ്ങൾ വേറെയില്ലേ? ഏഹ് അതുപോൽ നെ ഒരു സൈഡില് ഈഹ് മഞ്ഞ് വീഴണ സ്ഥലം ഒരു സൈഡ് ഫുള്ളും മഴന്റെ ഒരു ഏരിയല്ലെ എല്ലാ ഇതും കിട്ടണ ഒരു സ്ഥലാണ് നമ്മളെ ഇന്ത്യ. ഏഹ് മനസ്സിലായോ?
എല്ലാം
എൽ ആഹ് നമ്മക്ക് സമ്മറിന് സമ്മറിന് പോവാൻ പറ്റിയവരെ സ്ഥലങ്ങള്ണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴ മൺസൂൺ ടൈമിൽ പോകാൻ പറ്റി റ്റ് പോവാന് സ്ഥലങ്ങള്ണ്ട്. ഏഹ്? വിന്റോ ആഹ് വിന്റോ വിന്റർ ടൈമില് അങ്ങനെ ഓരോ ഏര്യൊക്കെ അമ്മക്ക് കാശ്മീർ ആണെന്ന്ണ്ടെങ്കിലും അതൊക്കെ പോവാൻ പറ്റും.
ഉം.
ഇവരൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ വി ഈഹ് വിന്റർ തൊടങ്ങണ ടൈമി പോണം. അതായത് മഞ്ഞ് വീഴ്ച്ച തൊടങ്ങണ ടൈമിൽ അല്ലാന്ന്ണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാ കൂടുതലായിട്ട് മഞ്ഞുണ്ടാവു അവിടെ. ഈഹ് അപ്പൊ നമുക്കീ കോ കാഴ്ചകള് കാണാനോ അങ്ങനൊന്നും കൂടുതലായിട്ട് പറ്റൂല്ല. തൊടങ്ങണ ടൈമില് നമുക്ക് പോവാന്നുണ്ടെങ്കിൽ നമുക് ക് കൊറെ കൂടുതലായിട്ട്ള്ള കാഴ്ചകള് കാണാൻ പറ്റൂ. ഏഹ്. അതുപോലെ തന്നെ മഴ പെജ്ജുമ്പോ ഈ പറഞ്ഞ മാതിരി മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. കുന്നും മലയും കാര്യങ്ങളൊക്കെ കേറാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. വെള്ളച്ചാട്ടം കാണാനാന്ന്ണ്ടെങ്കിലും ഏഹ് മഹാരാഷ്ട്രയിലൊരുപാട് സ്ഥലങ്ങള്ണ്ട്. ഏഹ്.
അതെന്താ മറ്റേ ഈ ദുബായിത്തെ നേരത്തെ നമ്മള് പറഞ്ഞിരുന്നില്ലേ, ഈ വെള്ളപ്പൊക്കം തടയണന്ന്ണ്ടെങ്കി പ്ലാസ്റ്റിക് ഉപയോഗൊക്കെ അവിടെ വളരെ കൂടുതലാന്നാ ഞാൻ മനസ്സിലാക്കണെ, അല്ലേ?
ആഹ് പ്ലാസിൽ, അതിപ്പ എല്ലാടത്താണണ്ടേലും ഇപ്പൊ അത്പോലെ തന്നെയാണ്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്ക്ണ്ട്. ഏഹ്. മറ്റേ അവരീ പറഞ്ഞ മാതിരി ഇതിനൊരു കണ്ടെത്തല്കൾ, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ മഴ പെയ്താല് പെട്ടെന്നില്ലെ വെള്ളം കയറുന്ന പരിപാടിയെ, ഒരു വെള്ളം ഒഴിച്ചൂടാന്ള്ള ഒരു പരിപാടി ഈ പറഞ്ഞ മാതിരി കണ്ടിട്ടില്ല. ഞമ്മളിപ്പ കേരളത്തിലാന്ന്ണ്ടേല് മഴ പെയ്താല് ചെലപ്പോ പെട്ടെന്ന് ചിലോട് കൂടി വെള്ളം കേറുന്നൊരു അവസ് വരെ ഉണ്ടാവലുണ്ട് ഞമ്മ മരങ്ങള് പൊട്ടു ട്ടും അതുപോലെ തന്നെ വീടള് ഈ സ്വാഭാവികട്ട ഈ മലേരിയില് താമസിക്കുന്ന വര്ക്കക്കാണ് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക നമ്മളെ ഇപ്പോളൊന്ന് ഉള്ളിലൊരു ഭയം കൊണ്ട് വേണം ജീവിക്കാാന്ൻ എപ്പോഴാണ്ത് എന്താണ് സംഭവിക്കാല്ലന്നും നമുക്കൊന്നും അസ്പറ്റ് ചെയാൻ കഴിയില്ല. അത് ചെലെ പറഞ്ഞമാതിരി മരം പൊട്ടി വീണു അത്പിന്നെ മല മര ഏരിയൊന്നുംല്ല അല്ലാത്തെ ഏരിയ നല്ല ചിലപ്പൊ കാറ്റും കാര്യങ്ങളൊക്കെണ്ടെന്നുെങ്കിലൊക്കെ മരം പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. ഏ ഞങ്ങുടെ ഈ അട്ടപ്പാടിക്ക് പോവുന്ന ഇന്നാള് ഒരു വട്ടം അട്ടപ്പാടി പോണ ടൈമിലൊക്കെ നമ്മള് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി മരം പൊട്ടി വീണ് ഇച്ച് തോണാ നമ്മക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴക്കേണ്ടി വന്നു. ബസ്സും കാര്യങ്ങളക്കൊക്കെ ഒരുപാട് സമയം ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നി മരം പൊട്ടി വന്നിട്ട് അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട് ഏ
എന്തായാലും ഈ പ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥനൊക്കെ സംരക്ഷിക്കാനുള്ളത്. അത് ഇന്നത്തെ തലമുറയുടെ ഒരു കടമയാണ്. അല്ലെങ്കി ഇ നാളത്തെ
നമ്മള ഈ ഈ ക്രിക്കറ്റില് ഐ പി എല്ല ഒക്കെ അല്ലേ ഐ പി പല്ക്കെ ഇങ്ങനെ ഒരു സംവിധാനം കാണാൻ ഈ ഡോട്ട് ബോൾ ഇല്ലേ. അതിന് അയ്യായിരം മരന്നോ അ ആ അങ്ങനെ എന്തൊരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതാണ്.
അതെ ഉം സംഭവം ഞമ്മുടെ ടീ ആണെങ്കിൽ പോലും ആ അതെ,
പിന്നീട് സംസാരിക്കാം നമുക്ക് നേരിട്ട് കാണുമ്പളേ.
ഉം ഓക്കെ ഓക്കെ എന്നാ കുറച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങ്
അതെ അതെ അയ്ക്കൂടട്ടേ ഞാൻ മഴ തോർന്നിട്ട് വരണ്ടേ
ന്ന ഓക്കെ ശരി.